ഓ
കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖം തന്നെയാണ് പോണം അവി അവിടുത്തെ വിശേഷം എന്താ
ഇവിടെ ഭയങ്കര മഴ
ആണോ
ആഹ് മഴയത്തിങ്ങനെ ഏ ഇരിക്കുവാ ഉം പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഹസ്ബന്റും ഞാനും നാലു കുട്ടികളും
ആഹ് ആഹ് ആഹ്
ഉം അവിടാരൊക്കേ
ഇവിടെ ഞാന് ഹസ്ബന്റ് ചേട്ടൻ അഹ് മോൻ
ആഹ് മോൻ ആഹ്
പിന്നേ ആഹ് എന്തുവാ വർക്കെയ്യുന്നൊന്നുല്ല പി എസ് സി ക്ലാസ്സിന് പോകുന്നുണ്ട് ഉം ഉം ഉം പിന്നേ എന്താ ഉച്ചക്ക് പരിപാടി
ഉച്ചയ്ക്ക് സാധാ ഇതന്നെ സ്പെഷ്യലൊന്നുല്ല ചോറ് വെന്തു അവിയല് വെച്ചിക്ക്‌ണ് പിന്നെ മീന്ണ്ട് അത് ക്ലീൻ ചെയ്യാനും വക്കാനൊക്കെണ്ട് കറിയെക്കാണ്ട് അയലേണ്
അയലയാണോ ആഹ് നിങ്ങള് കപ്പ മേടിക്കുവോ കപ്പ
ആണ്ടെയ് കപ്പ വേടിക്കല്ണ്ട്
ആഹ് കപ്പ മേടിക്കുമ്പോ കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി
ആഹ് കപ്പയും മീൻകറിയുല്ലെങ്കി ബീഫ്‌ണ്ടേ കപ്പയും ബീഫൊക്ക വക്കും
ആഹ് ആഹ് ആഹ്
ആഹ് നിങ്ങളെ
കപ്പയും മീനും കൂടെ ഒരുമിച്ച് കൊഴച്ചിട്ടുണ്ടോ
ഇല്ല അങ്ങനെ ഞാൻ ചെയ്തോക്കീട്ടില്ല
ആഹ് ഞങ്ങളിവിടെ കൂടുതലും കപ്പ പായലെക്കെ കിട്ടാണെങ്കില് ആഹ് മീൻകറിക്ക് തേങ്ങാ കറിക്ക് അരക്കത്തില്ലേ നമ്മള് കൊച്ചുള്ളിയൊക്കെ കൊച്ചുള്ളി ഏ തേങ്ങ മോളക്പൊടിം മല്ലിപ്പൊടി എല്ലാം കൂടിട്ട് അരച്ച് അത് മാറ്റി വെയ്ക്കും ഇന്നെട്ട് മൊള് പിന്നെ മീന് മീൻ അയല കിട്ടുമ്പത്തേക്കത് വെട്ടി വൃത്തിയാക്കി വേവിക്കും വേവിച്ചിട്ട് ഞങ്ങള് ഈ ച്ച് കപ്പയും വേവിക്കും കപ്പ വേവിച്ച് വേവിച്ച കപ്പയും ഇട്ട് അരപ്പും ഇട്ട്ട്ട് നന്നായിട്ട് മൈദ കൊഴക്ക്യും കൊഴച്ച്ട്ട് വാളംപുളില്ലേ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് പുളിക്ക്യും പിന്നെ ഉപ്പൂട്ട് എടുക്കും അത് ഒരു വേറൊരു ടേസ്റ്റാ ഈ സാ ഈ സാധാരണ കപ്പ കഴിക്കുന്ന പോലുള്ള ടേസ്റ്റല്ല മീനു ഒക്കായിട്ട് കുഴച്ച് ഈ പുള്ളാർക്കൊക്കെ ഹെൽത്തിയാ കുട്ട്യേൾക്കേ വണ്ണം ഇല്ലാത്തൊക്കെ കുട്ട്യേൾക്കൊക്കെ ശരീരം വെക്കാനൊക്കെ നല്ലെ
നല്ലതാല്ലേ
നല്ലതാ നല്ല മീനല്ലേ മീൻ എത്ര നമ്മള് ഫുഡിലുൾപ്പെട്ത്താവോ അത്രത്തോളം ഫുഡില് ഉൾപ്പെട്ത്താണെങ്കി നല്ലതാ ഉം ആഹ് പിന്നെ പൊറത്ത്ന്ന്ന്ന് ബീഫും എറച്ചിയൊക്കെ കഴിക്ക്യും പക്ഷെ എവിടെങ്കിലും നമ്മ ള് പാല് കാച്ചി കേറാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വീട് പാല്ക്കാച്ചാ നമ്മളെ വിളിക്കുമ്പോ നമ്മള് പോവുമ്പോ അങ്ങനെ പിന്നെ നമ്മളെ വീ ട്ടില് അങ്ങനെ ഏഹ് എങ്ങനെലും ആഘോഷോക്കെ വരുമ്പോ മേടിക്കത്തൊള്ളു ഓണം ആഹ് ഇങ്ങനെ ക്രിസ്മസ് അങ്ങനെയൊക്കള്ള ഓണ തിരുവോണത്തിനു മേടിക്കില്ല പിറ്റേ ദിവസം അങ്ങനെ ആരേങ്കിലൊക്കെ വീട്ടി നമ്മള് വിരുന്നിനൊക്കെ പോവുമ്പത്തേക്കും
ആഹ്
കഴിക്ക്യും
ആഹ് ഇന്ന് എന്താന്നെട്ട് ഉച്ചക്ക് സ്പെഷ്യല്
ഉച്ചക്ക് ഏഹ് സ്പെഷ്യലെന്ന് പറയുമ്പോ ചോറ് ഫ്രിഡ്ജിലുണ്ട് അത് ഇനി പിന്നെ
ആഹ്
ചൂടാക്കണം പിന്നെ ഞാൻ കര്തി മീനില്ല പരിപ്പ് കറി പരിപ്പ് കറി ഉണ്ടാക്കാന്ന് കര്തി ഫോണു ആയിട്ട് ഇരിക്കുമ്പോത്തേക്കും ടൈം പോന്നേ അറിയത്തില്ല
ആഹ് അത് ശരിയാണ് പിന്നെന്ന് ഫ്രീ ആയൊണ്ട് പിന്നെ ഇങ്ങനെ ഒക്കെ സാവധാനം ഇണ്ടാക്ക്യ മതിയല്ലോ അല്ലെങ്കി ഒക്കെ നേരത്തെ എട്ട് മണി ആവുമ്പോത്തിനെന്നേ കറിം ചോറോ
ആഹ് ഹാ ഹഹ് ഹാ ആഹ്
ഇന്ന്പ്പോ കുട്ട്യേക്ക് ക്ലാസ്സോന്നും ഇല്ലാത്തോണ്ടേ സാവധാനം മതി
പിന്നെ എന്ത്‌ണ്ട് വിശേഷം മക്കളൊക്കെ സ്കൂളിൽ പോയോ
കളീല് പറഞ്ഞ്ട്ട്ല്ലേന്യോ ശനി ആയൊണ്ട് കുട്ട്യേളൊക്കെ ഫ്രീയാണ് ഇപ്പോ വീട്ട് തന്നെ ഇണ്ട്
ആഹ് അപ്പവ്ടെ മഴ പെയ്യുമ്പോ വെള്ളപ്പൊക്കക്കെ ഉണ്ടാവോ
ഇല്ല ഇവടെ വെള്ളപ്പൊക്കൊന്നുല്ല
ആഹ് ആഹ് ആഹ് ഇവ് ഇവ്ടെ ഇവിടെ മഴ പെയ്യുമ്പത്തേക്കും വെള്ളം നിക്ക്യും നമ്മളെ മുറ്റത്ത്
എത്തുല്ലേ ഇവടെന്നാ അങ്ങനത്തെ പ്രശ്നല്ല
പിന്ന വെള്ളം ആഹ് മഴയൊക്കെ മാറി കഴിയുമ്പത്തേക്കും അടുത്ത് തോടൊക്കെയുണ്ട്
ആഹ്
തോട്ടിലോട്ടൊക്ക ഒഴുകിപ്പോവും
ആഹ് ഇവിടങ്ങനെ തോടൊന്നുല്ല. വടെ മ്മ ർ ലെ കോറി, കോറിയാണ് ഞങ്ങക്ക് വെള്ള ത്തിന് പൊതുവെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലാണ് വിടെ
ആഹ് ഹ ഹ
പ്പം വെള്ളം കൊറവാകും
ആഹ് ഇവിടെ ഇവിടെ പിന്നെ മ ഉണക്കി സമയത്ത് മാത്രേ ഉള്ളൂ നമ്മക്ക് വെള്ളത്തിന് ക്ഷാമേ.. പൈപ്പ് ലൈനാ
ആഹ്
അപ്പ ഇ എവിടെങ്കിലു റോഡ് ഒക്കെ ഇപ്പ ഹൈവേ പണിയുവല്ലേ, അപ്പൊ റോഡൊക്കെ കുഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കി ചെലപ്പം പൈപ്പ് ലൈൻ പൊട്ടുവാണങ്കി പിന്നെ നമുക്ക് കൊറച്ച് ദിവസത്തേക്ക് പിന്നെ വെള്ളം കാണത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായി ഈ എടക്ക് കൊർച്ചൂസം ഞങ്ങള് പാടുപെട്ടാരുന്നു. എന്നുവെച്ചാ ത്പോല ആഹ്, ത് പൊട്ടിയിട്ട് വെള്ളം കൊറേ ദിവസത്തേക്കില്ലാരുന്നു
ആഹ് അപ്പൊ അങ്ങന്യാവുമ്പോ എന്താ ചെയ്യാ
അപ്പ ആഹ് എന്തായാലും ഭാഗ്യത്തിന് നമ്മടെ ആയിരം ലിറ്ററിന്റെ ടാങ്ക താഴയിരി ക്കുന്ന അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് മോളിൽ വെക്കിന്ന്
ആഹ്
കൊറച്ച് വെള്ളം ബാക്കിയുണ്ടല്ലോ ഫുള്ള് നെറയത്തില്ലല്ലോ, താഴെ ഇരിക്കുന്ന നമ്മളെല്ല ഒരു ബോള് കെട്ടി ഇട്ടിട്ടല്ലേ നമ്മള് വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് പൈപ്പടയാൻ വേണ്ടിട്ട് അപ്പം അപ്പൊ ഫുള്ള് കേറത്തില്ല. ആയിരം ലിറ്റർ കേറത്തില്ലല്ലോ, അപ്പൊ ഈ അഞ്ഞൂറ് ലി റ്റ്റ് അടിച്ചു കഴിഞ്ഞാല് താഴെ കാണും അങ്ങനെ ഒരു തവണ ഞങ്ങള് അൾ ഫുൾ താഴെ ഇന്ന് അരിച്ച് കഴിഞ്ഞപ്പത്തേക്ക് എയർ പിടിച്ച്, എയർ പിടിച്ചപ്പഴ മനസ്സിലായത് വെള്ളവില്ലാത്ത കാര്യം അല്ലെങ്കി അറിയത്തില്ല നമ്മള് ഓട്ടോമാറ്റിക്ക് ല്ല വെള്ളം വന്ന് നെറയുമ്പത്തേക്കും ആ ബോള് മേലോട്ട് പൊങ്ങുമ്പത്തേക്കും പൈപ്പ് ഇതങ്ങു ഓഫ് ആവുണ്ട്. അതുകൊണ്ട് അറിയത്ത് അറിയണ്ട ആവശ്യവില്ലല്ലേ അങ്ങനത്തേക്ക് ക്ക് അവസാനം ഞങ്ങള് നോക്കുമ്പോ മേലെ ഏതാലും കൊറ ച്ച് വെള്ളവുണ്ട്. അപ്പൊ എന്തുവാ ഞങ്ങള് മൂന്ന്പേരേ ഒള്ളു അപ്പൊ കൊറേശ്ശെ കൊറേശ്ശെ വെള്ളം ഉപയോഗിച്ച് അപ്പൊ അതുകൊണ്ടെന്റെ പൊറ ത്ത് ആഹ് പൊറത്ത് എന്ന് വെച്ചാ ബാത്ത്റൂമി പോവാനായാലും അല്ലാത്ത വെള്ളം നമ്മൾ എടുക്കും ഇ ബാത്റൂമി പോവാൻ വേണ്ടിട്ട് ഞങ്ങളൊരു ഈ ഇ കൊണ്ടുവരുന്ന വെള്ളം ഉണ്ടല്ല അങ്ങനെ എടുക്കും. പിന്നെ കുളിക്കാനൊക്കെ ന നല്ല വെള്ളം പിന്നെ മേളിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നത്, ഈ ആഹാരം പാകം ചെയ്യാനൊക്കെ അപ്പത്തേക്കും ഞങ്ങള് അപ്പൊ അതൊക്കെ ഒരുതായിപ്പോ പിന്നെ ഞങ്ങളെ വീട്ടില് എടക്ക് പോവ്വായിരുന്നു. എടക്ക് പോവുമ്പത്തേക്കും അങ്ങനെ നിന്ന് കുളിച്ചിട്ടൊക്കെ അവിടുന്ന് വരും ആഹ് ഒരാഴ് ച്ച ഇല്ലാതെ ഒരാഴ്ചയോളം നമുക്ക് വെള്ളയില്ലായ്മ ഉണ്ടായിരുന്നു
ആഹ്
അങ്ങനെ ഉം അവിടെ പിന്നെ വെള്ളത്തിന് ക്ഷാമം ഒന്നുല്ലല്ലേ
ഇല്ല ഇവിടെ കിണറുണ്ട് പക്ഷേ വേനലാവുമ്പോ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവില്ല അപ്പൊ ഞങ്ങള് ക്കാനും ങ്ങനെ ആഹാരണ്ടാക്കാനും ഒക്കെ കെണർന്ന് കൊർച്ച് എടുക്കും അല്ലാത്ത ആവശ്യത്തിന കുളി ക്കാന് അങ്ങൻതിനൊക്കെ കോറിന്നും അടിക്കലാണ്
ആഹ് ആഹ് കോറി വെള്ളം എങ്ങനൊണ്ട്
അത്‌ കൊഴ്പ്പല്ല അത് ഞങ്ങള സ്കോ ണ് പിന്നെ അയ്നങ്ങനെ പുറത്തിക്കും ചെയ്തോണ്ട് പിന്നെ അയ്ക്കാരും എറങ്ങൊന്നില്ല ആരെ എറങ്ങാൻ സമയ ക്കൂല പിന്നെ ഞങ്ങള് യൂസ് ചെയ്യും
യൂസ് ചെയ്യ ആഹ് ആഹ് ആഹ് ആഹ് പി പിന്നെ ആഹ് പിന്നെ വൈകിട്ട് എന്താ പരിപാടി
വൈകീട്ട് എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്നിപ്പോ എല്ലാരും കുട്ടികളക്കെ വീട്ടിലല്ലാണ്ട് ഇനി ഓൽക്കോരോ സ് സ്നാക്സ് അത് പർഞ്ഞാണ്ടേ
ആഹ് എന്തേലും ആഹ് എന്തേലും ഉണ്ടാക്കണല്ലോ ഇവിടെ പറയുന്നുണ്ട് റാഗി വെച്ചിട്ട് ആഹ് ഉന്താ ഉണ്ടാക്കി തരണന്ന് പറയുന്നുണ്ട്
ആഹ് ആഹ് ഇന്നലെ ഞാന് ചക്ക വെച്ച്‌ങ്ങാണ്ട് ചക്ക പൊരി ഒക്കെ ഉണ്ടാക്കി
ആണോ ആഹ് ചക്കയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുവോ ചക്ക വറുത്ത് ഇവിടെ പിന്നെ ചക്കെടെ കറ നമുക്ക് എല്ലാത്തിനും മടിയാണ് ചക്കടെ കറ കൈയിൽ തട്ടിയ പിന്നെ പിന്നെ പോവ്ത്തില്ലല്ലോ പിന്നെ അതുായിട്ട് അതിനോട് താല്പര്യമുള്ളവര് അതുവായിട്ട് ഇരിക്കും
ആഹ് എനിക്ക് മടിയായ്ന്ന് ഇന്നലെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ കുട്ടികള് ങ്ങനെ എന്തേലുണ്ടാക്കാണ്ടാക്കാ ചക്കപൊരിണ്ടാക്കാ പറഞ്ഞപ്പോ പിന്നെ ഞാനങ്ങനെ ച
ഈ മഴയൊക്കെ ആവുമ്പോത്തേക്കും നമുക്ക് വെശക്കുവല്ലോ അത്‌ ആവുമ്പത്തേക്കും ഈ ഈ ഐ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കി പ്രത്യേകിച്ച് നമ്മള് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കി നല്ലതല്ലേ
ആഹ് ഞാനങ്ങനെ വറുത്ത് കോരും ഒലങ്ങനെ കഴിക്കും ഒരു ചക്കന്റെ പവുതി ഇന്നലെ പൊരിച്ചങ്ങനെ കഴിഞ്ഞു
ആഹ് ഹാ ഹാ
ഉം
ആഹ് ഇവിടെ ആണെങ്കിൽ ഇന്നലെ അച്ഛനും മോനും കൂടെ കടയിൽ പോയിട്ട് വന്നപ്പോ ആഹ് ബിസ്കറ്റ് കൊണ്ടുവന്നു ബിസ്ക്കറ്റ് കൊണ്ടുവന്നപ്പോ ഞാൻ അപ്പഴേ പറഞ്ഞു ഇത് രാത്രി ഒന്നും കഴിക്കത്തില്ല ഈ മോന് കുഞ്ഞിന് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുക്കത്തില്ല ഇയാക്ക് അപ്പി പിടിക്കുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഞാനത് പറഅപ്പൊ എന്റടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നീ കട്ടഞ്ചായ ഇടാൻ പറഞ്ഞു മഴയല്ലേ തണുപ്പല്ലേ അങ്ങനെ കട്ടൻചായ ഇട്ട്നോക്കുമ്പോ ബിസ്കറ്റ് വാരി വാരി തിന്നുവാ ഈ ക്യു കിട്ടാത്ത സാധനം കി ട്ടുമ്പത്തേക്കും അങ്ങനെ എന്താ രാത്രി ഫുഡ് കഴിക്കാൻ വരുന്നില്ല ഞാൻ പറഞ്ഞു വല്ല കാര്യോണ്ടോ ഇത് മേടിക്കാൻ പക്ഷേ മാക്സ സിമം നമ്മള് ഫുഡ് ഈ സ്നാക്സ് ഐറ്റംസ് കൊടുക്കാതിരിക്കുകയ ചെയ്യുന്നത് അല്ലെങ്കിലും കൊടുക്ക് വെള്ളം കുടിക്കുന്ന ആളാണെങ്കി കുട്ടികളാണെങ്കി കുഴപ്പ ക്കൂല ഇതിപ്പം വെള്ളം കുടിക്കത്തില്ല നമ്മള് നിർബന്ധിച്ച് നിർബന്ധിച്ചൊക്കെയാണ് കുടുപ്പിക്കുന്നെ
ആഹ് ഹാ
അങ്ങനെ ഇത് വെള്ളം കുടിക്കത്തില്ല
ആഹ് ഇവിടെ വെള്ളം കൂടി കുറച്ചോവറാണ് എന്നാ രാത്രി കടക്കുമ്പോ എത്ര വെള്ളം കുടിക്കാന്നോ
ആഹ് അല്ല ഇവിടെ രാത്രിയില് ഏ വെള്ളം വാ ച്ചാ ഒരുവാട് വെള്ളം നിറച്ച് വെക്കും പക്ഷെ രാത്രിയിലും കൂടിയും പക്ഷെ ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുവാണെങ്കിൽ എനിക്ക് പേടിയായി എങ്ങാൻ രാത്രി മു പ്രച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലായിടും കഴിയണ്ടേ ആഹ അപ്പൊ ഞാൻ അഥവാ വെള്ളം കുടിക്കുവാണെങ്കിൽ ഞാൻ ഇടയിട്ട് രണ്ടു വട്ട കെ എണ്ണീറ്റ് മൂത്രം ഒഴിപ്പിക്കും അങ്ങനെ ചെയ്യുന്നേ
ഇത് കിടക്കുന്ന ടൈമില് നല്ല വെള്ളം വേണം
എന്തോ
കിടക്കുന്ന ടൈമില് കൂട്ടി നല്ലോ വെള്ളം കുടിക്കുംന്നറിയ
ആഹ് ഇവിടെ ഒരു തവണ കുടിച്ചിട്ട് ഇവൻ അങ്ങനെ മൂത്രം ഒഴിക്കുന്നു ത്തില്ല ഒരു തവണ ഇങ്ങനെ കുടിച്ചപ്പോഴത്തേക്കും ഇതുപോലെ രാത്രി ഞാൻ നോക്കുമ്പോ നിക്കറ് നനഞ്ഞരിക്കന്ന് ഇ ആഞാനാണെങ്കിൽ ഞാൻ പിന്നെ പിറ്റേ ദിവസം തുണിയെല്ലാം എടുത്ത് കഴിയേണ്ടി വന്നു അതാണ് നമുക്ക് മെനക്കേട് ഈ നമുക്കൊരു ഇറിട്ടേഷന അല്ലേ കുഞ്ഞുങ്ങളുടെ മൂത്രമാണെങ്കിൽ പോലും ഒരു മൂത്രല്ലേ അപ്പൊ നമ്മള അടുത്ത് കഴു ഇവിടെ ചേട്ടനീ വഴക്കാ നീ എന്തിനാടി എടുത്ത് എപ്പോഴുംഎപ്പോഴും ഞാനൻ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും ബെഡ്ഷീറ്റ് കഴും എനി ആഴ് ഉച്ചേ കഴിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാ
ഉം ന്നാ ശരി ന്നാ വിളിക്കട്ടോ
ആഹാ ന്നാ ശരി ഓക്കെ ഓക്കേ ഓക്കേ